ഓഹ്
ഹലോ?
ആഹ എന്താ അ സുഖമാണോ?
ആ, സുഖാണ്, അവിടെ സുഖണോ?
ആഹ, സുഖം.
ആ പിന്നെ, ഭക്ഷ പണിയൊക്കെ കഴിഞ്ഞപ്പോ വന്നതാ, അവിടെ പണി കഴിഞ്ഞോ? ഏ?
ആഹ, പണിയൊക്കെ കഴിഞ്ഞിരിക്ക, ഭക്ഷണം കഴിച്ചില്ല.
ആഹ ആ, അവിടെയും ഭക്ഷണം കഴിച്ചില്ല.
ഉം, ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി വെച്ച്, കുളി കഴിഞ്ഞ്. വന്നതാ.
എന്താ ഭക്ഷണക്കെ ഉണ്ടാക്കിയേ?
ഭക്ഷണം സാധാ ചോറ്, ചിക്കൻ കറി. വൻപയർതോരൻ, മോര് കാച്ചിത്. എതൊക്കെയാണ്.
എല്ലാം ഉണ്ടല്ലോ? ഇവിടെ മീൻകറി, മീൻ പൊരിച്ചത്, കാരറ്റുപ്പേരി, പപ്പടം. ഉം പിന്നെ വീട്ടിൽ ആരൊക്കെ ഉള്ളേ?
വീട്ടിലിപ്പ ഞാൻ മാത്രേ ഉള്ളൂ.
കു മക്കളൊന്നുംല്ലേ?
ആ മക്കളുണ്ട്. വല്യേ വല്യേ കുട്ടികളാണ്, മോള കല്യാണം കഴിഞ്ഞതാണ്.
ഏഹ് ശരി. ആ
മോൻ പൊറത്തു പോയതാണ്.
ഏഹ് ഏ.
ഹസ്ബന്റ് ജോലിക്ക് പോയതാണ്.
ഒറ്റക്കൊള്ളു വീട്ടിലല്ലേ.
അതെ അതെ, അവിടെ?
ഇവിടെ ഞാന് പഠിക്കാണ്.
ആ പഠിക്കാണ്.
ഉം ഞാന് ഡിഗ്രി.
സെക്കൻഡ് ഇയറാ ഫസ്റ്റ് ഇയർ, തേർഡ് ഇയർ ആ.
ആഹ് ആ അപ്പം പിന്നെ രണ്ട് താത്താര്ണ്ട്. ഏഹ് ഒരു അനിയന് ഉമ്മ ഉപ്പ, ഒരു താത്ത ഇവിടെണ്ട്. ഇല്ല ഒരു താത്ത ഇവിടെണ്ട്. ഇന്ന് ക്ലാസ്സ്ല്ല വാലുവേഷൻ ആയിട്ട്.
ആ താത്താന്റെ കല്യാണം കഴിഞ്ഞാണോ?
ആഹ് രണ്ട്‌ താത്താന്റെ കല്യാണം കഴിഞ്ഞതാ. അപ്പൊ ഒരു താത്ത കെട്ടിച്ചു വീട്ട ണ് വലിയ താത്തവിടെ ണ്ട് വീട്ടില്.
ആഹ അവൾ കു നിക്കാൻ വന്നതായിരിക്കുംല്ലേ?
ആ ഇവിടെ കൂട്ടീനെ ചേർത്തി. അപ്പൊ ഇവിടുന്ന് ക്ലാസ് പോവല്ലോ, പോവാനാകുമ്പോ ഇവിടെ നിക്കല്.
ആഹ ചെറിയ കുട്ടിയാ?
ആ യു കെ ജി പഠിക്കണ്.
ആഹ് ആ.
ഉം.
പിന്നെ മഴണ്ട അവിടെ?
മഴ ആ രാവിലെ നല്ല മഴയായിനു, പിന്നെ നല്ല വെൽ വന്ന്, ഇപ്പൊ ഒരു മഴ. നല്ലോണം പെയ്ത് ചോർന്നിട്ട്ണ്ട്. ഇപ്പ അതാ പിന്നെയും വെയില് വര്ന്ന്ണ്ട്.
ആ ഇവിടെം അങ്ങനെ തന്നെ. രാവിലെ നല്ല മയേനി, ഇപ്പ നല്ല വെയിലായിന്ന്. ഇനി വൈകുന്നേരൊക്കെ ആവുമ്പോ പിന്നേം തൊടങ്ങും മഴ.
വൈകുന്നേരൊന്നും ആവണോന്നില്ല. ഇപ്പം തന്നെ ഏഹ് അരമണിക്കൂർ കയ്ഞ്ഞ ചെലപ്പം പെയ്യാ മതി.
ആ ഇപ്പങ്ങനെ വെയില്ങ്ങനെ കാണണണ്ട്.
ഉം അലക്കിയതൊക്കാ കൊണ്ടിട്ടാല് അത് എടുക്കാനും താക്കാനേ സമയണ്ടാ
ആ മഴ എപ്പളാ വരാന്ന് പറയാൻ പറ്റൂല.
പറയാൻ പറ്റൂല. ഞാൻ ഇന്നട്ട് അലക്കിയിട്ടില്ലന്ന്.
ഏഹ് അത് ശരി.
അലക്കിയാലും, ഞങ്ങള് മോളില് മോളിലാണ് വാഷിംങ്ങ് മെഷീൻ ഇള്ളത്. അപ്പൊ അയില് അലക്കുന്നതൊക്കെ മോള് തന്നെ അവിടെ അയലുകളും ഇണ്ട്.
ആ
തൊരുത്തൻ എടു. പിന്നെ നമ്മളെ കല്ലുമ്മന്നലക്കുന്നതൊക്കെ താഴെമ്മള മുറ്റത്തൊക്കെ. ആണ് വിരിക്കലും
ആ മയായോണ്ട് ങ്ങാനും പണിയാണ്.
അതെ അതെ
ഉം
വ ഫുഡ് കഴിച്ചിട്ടെന്താ റെസ്റ്റ് എടുക്കോ ഒറങ്ങോ?
ഫുഡ് കഴിച്ചിട്ടോ?
ആ
ആ ഫുഡ്‌ കഴിച്ചിട്ട വരണേ? റസ്റ്റ് എട്ക്കും. പിന്നെ പണിയൊന്ന്ല്ലല്ലോ പണിയൊക്കെ കഴിഞ്ഞിട്ട ഫുഡ് കഴിക്കല്ലേ. ആ
വേറെന്താ എന്റർടൈയിൻമെന്റ്കൾന്തോ ഉണ്ടോ?
എങ്ങനെ?
എന്തെങ്കിലും വിനോദങ്ങള് പാട്ട് പാടിരിക്ക
ആ അങ്ങനെന്നുല്ല. പിന്നെ കോളേജും ക്ലാസ്സൊക്കെ ആവുമ്പൊ പിന്നെ അങ്ങനെ ഒയിവൂല്ലല്ലോ നിക്കാന്.
പഠിക്കാന്ണ്ടാവും ഇഷ്ടം പോലെ ലെ?
ഉം ഇപ്പൊ ക്ലാസ്സ് തൊടങ്ങോണ്ട് അങ്ങനെ പിന്നെ ഓൺലൈലായിട്ട് എന്തേലുങ്ങനെ ബിസിനസ്നൊക്കെങ്ങനെ ചെയ്യണത് നോക്കുണ്ടെ റീസെല്ലിങ്ങായിട്ട് ഇങ്ങനെ ചെയ്യല്ണ്ട്.
അതെ അതെ. പിന്നെ എന്താ ഉമ്മ വർക്കെയ്യ്ണണ്ടോ?
ഇല്ല ഉമ്മ ഹൗസ് വൈഫാണ്.
ഉ ഞാനും ഹൗസ്‌ വൈഫാണ്.
ഏ ഇങ്ങള് മുന്നെന്താ വർക്ക് ചെയ്തീനോ?
ഇല്ല ഞാൻ ഒരു വർകു ഒന്നും ചെയ്തില്ല. ഞാനാതന്നെ ഇന്നെ കല്യാണം കയ്ച്ചതുവരെ ഹൗസ് വൈഫായി വർക്ക് ചെയ്യുന്നുണ്ട്.
ഏ അതൊരു വർക്കാണല്ലോ. അതെ
അതൊരു വർക്കാണ്. അത് ഏറ്റവും കഷ്ടപ്പെട്ട വർക്ക്. ആരും ഒന്നും തരുന്നില്ല. നമുക്കൊരു ദിവസം ലീവില്ല. ഒന്നുല്ല. നമ്മളിങ്ങനെ വർക്ക് ചെയ്തോണ്ട് നിക്ണ്ണ്ട്
മോളൊക്കെ ഇപ്പ എന്താ കയ്ഞ്ഞതാ?
മോളൊക്കെ കല്യാണം കഴിഞ്ഞതാണ്.
ആ മാ കുട്ട്യേള്ണ്ടോ? ഇവിടെല്ല അവിടെര്ക്കും ഇലേ മോള്. കെട്ടിച്ച വീട്ടിലായിരിക്കു.
ആ ഓളെ വീട്ടിലാണ്. ആ ആ കെട്ടിച്ച വീട്ടിലാണ്. ഇപ്പൊ ഞാന് സ്വന്തായി ഇണ്ടാവും. ഇബടെ ഞാന് വേഗം പണിയൊക്കെ തീർത്ത് ഒതുക്കി. ഉച്ചക്ക് ശേഷം എനിക്കും ഫ്രീ ആയിരിക്കും.
മോന് ക്ലാസ് പോയതാ?
ആഹ്
ഏ പിന്നെ വൈകുന്നേരം എന്തേലു ഇത് ചായക്കൊക്കെ ഒണ്ടാക്കാലുണ്ടോ?
അങ്ങനെ ഇണ്ടാക്കാൻ മെനക്കെടലില്ല. ന്തെങ്കിലും ചെലപ്പോ ഞങ്ങക്ക് അടുത്ത് ചായക്കട ഇണ്ട് അവിട പോയാല് പഴംപൊരിയോ ആ പിന്നെ ഉള്ളിവട, പരിപ്പുവട, കാ പ്പം സമൂസ എന്ത് വേണെങ്കിലും ആഹ് കിട്ടും. കിട്ടും പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് വാങ്ങി കഴിക്കലില്ലട്ടോ. എപ്പൊളെങ്കിലൊക്കെ വാങ്ങും.
ആ
ടെ ഞങ്ങള് രണ്ടാളും കൊളസ്ട്രോളുകാരാ.
ഏ ശെരി.
കൊളസ് ട്രോള് ഇണ്ട്. ഇന്നാലും നമ്മക്കൊര് പൂതി. ആഹ് ഇല്ല അങ്ങനെ കഴിക്കൂല പിന്നെ ഞങ്ങള് എണ്ണയില്ലാത്തൊതക്കെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും
അത് ശരി ആഹ് എലയട ആഹ് ആഹ്
പിന്നെ എപ്പളങ്കിലൊക്ക ഒരു പൂതിക്ക് ഒരു പരിപ്പ്‌വടേ
ആഹ് സ്ഥിരാക്കുമ്പഴാണല്ല പ്രശ്നാവ എല്ലാതും എപ്പളെങ്കിലും ഒക്കെ പൂതിക്ക് കഴിക്ക്ണേന് കൊഴപ്പ ഉണ്ടാവൂലല്ലോ
ആഹ് നമ്മള് മനുഷ്യന്മാരല്ലേ നമ്മക്കു ഉണ്ടാവൂലേ അയ്നൊക്കൊരു പൂതി
അതന്നെ
പിന്ന ഞാനെ വറ്ത്തൊം പൊരിച്ചത് ഒന്നും അമിതമായിട്ടൊന്നും കഴിക്കേല്ല കൊറച്ചേ ഉണ്ടാക്കും. ധാരാളിത്തൊന്നു ഇല്ല
ആഹ് ഒക്കൊ ഓവറാവുമ്പഴാണ് പ്രശ്നം. ഒക്കെ കഴി ക്കണോ കഴിക്കാതിരിക്കരുത് എല്ലാതു നമ്മള് കഴിച്ച് നോക്കണം. പക്ഷെ ചെല ആൾക്കാര് സ് ചി യായിറ്റ് അങ്ങന തിന്ന് തിന്നോണ്ട് ഇണ്ടാവൊല്ലോ ഇപ്പളാണ് ഓരോ അസുഖങ്ങള് ഇങ്ങെനെ ഇതാവ
അതെ
ഉം അങ്ങനെ ഇഹ്
പിന്നേ പിന്ന വേറെന്താ
പിന്നെ ഫുഡൊക്ക കഴിച്ചിരിക്കാല്ലേ
ഫുഡ് കഴിച്ചീല്ല
ഏഹ് കഴിച്ചീലല്ലേ
ഇല്ലല്ല ഇപ്പം കഴിക്കേ ഒള്ളൂ
ഏഹ് അങ്ങനെ ആഹ് ഇല്ല ഇവിടൊക്ക ആയീന്ന് കഴിക്കണം. അപ്പളാണ് ഞാനിങ്ങനെ വന്ന് ഫോണൊന്ന് എട്ത്തോ ൽക്കാന്ന് വിചാരിച്ച് വന്ന.
ഒരു രണ്ട് മണിയൊക്കെ ആയി കാണൂല്ലേ
ഇല്ല അൻപത്തഞ്ചേ ആയി റ്റൊള്ളൂ
ആഹ് ഞങ്ങള് രണ്ട് മണി രണ്ടേകാലിനൊക്കെ ആണ് കഴിക്കാറ്ള്ളേ
ആഹ് ഞാൻ ഞങ്ങളും ഇവിട അങ്ങന തന്നെ
ഉം പിന്നെ വേറെന്തൊക്ക വിശേഷം
നല്ല വിശേഷം
പൊറ്ത്തൊക്ക പോവോ
പൊറ്ത്ത് എങ്ങനെ ട്രിപ്പായിറ്റോ
ട്രിപ്പായിറ്റോ അല്ലേ ഫുഡ് കഴിക്കാനൊക്ക പോവുലേ
ആഹ് അങ്ങനെക്ക ഒ ഓ ഫ്രണ്ട്സിന്റെ കൂടെ പോഹല്ണ്ട് എട്ക്കൊന്ന്. അങ്ങനെ സ്ഥിരായിറ്റ് അങ്ങനെ പോവലൊന്നു ഇല്ല ഒഴിവുണ്ടാവുമ്പോ കോളേജ് കഴിഞ്ഞ് വരുമ്പ എന്തേ ചായകൊടുക്കാനോ അങ്ങനെക്കങ്ങനെ പോകുന്നതല്ലാതെ
ആഹ് അല്ലാതെ വീട്ടുകാരെല്ലരും കൂടി പോകൂലേ,
അങ്ങനെ പോവല്ല ഞങ്ങളവ്ടെ
ഉം
ഉം. പിന്നെ താത്താരൊക്കെ ആഹ് താത്താരൊക്കെ വരുമ്പോ അങ്ങനെ
ആഹ്
ഇന്റെ ഉമ്മൊന്നും പിന്നെ ഇവിടെ അങ്ങനെ പുറത്ത്ത്തെ കടികളൊന്നും കഴിക്കൂല. വല്യ താല്പര്യ ഇല്ല. അപ്പൊ നമ്മടെ കുട്ട്യേളെങ്ങനെ എടുക്ക് താത്താരൊക്കെ വരുമ്പ അങ്ങനെ പോയി കഴിക്കലൊക്കെണ്ട്. ഇവിടെ അട്ത്തെന്നെ ഇഷ്ടം പോലെ കടകള്ണ്ട് ചായേന്റെ ഇപ്പ എല്ലോട്ത്തുണ്ടല്ലോ ഇങ്ങൻത്തെ ചെറ്യേ ചെറ്യേ കഫെ പോലു
എല്ലാ മുക്കിലും മൂലയിലുണ്ട് ഉം
അതേപോലെ ദൂരേക്കൊന്നും പോണെന്നില്ല. എപ്പളേലും പൂതിയാകും പോവാനും അതെന്നെ ! ! ! ! !
അതെയതെ
ഉമ്
പിന്നെ എന്താവാനാ ആഗ്രഹം.
ആഹ് അങ്ങ് ഞാൻ ഒരു അക്വിപ്പഞ്ചർ കോഴസ്. പഠിച്ചിരുന്നു, അപ്പോ അയിന്റെ തില് നോ ഈ ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടു കുറേയിനി ടീച്ചിംഗ് ഫീൽഡിൽ കേറണെങ്കിലേ എത്രോ പഠിക്കണല്ലോ പിന്നെയും അതുകഴിഞ്ഞിട്ടു പിന്നെ ബി. ഏഡ് കേട്ടറ്റിയൊക്കെ എഴുതി. പഠിക്കാനപ്പൊ അതെനിക്കു വലിയ താല്പര്യമില്ല. പിന്നെ ഞാന് ഞാനതിന്റെ ഇടയിലുള്ള അങ്ങനത്തെയൊരു കോഴസു പഠിച്ചോണ്ട്. അഹ് നോക്കാന്നു വിചാരിച്ചു. അപ്പൊ അതു പഠിച്ച് അങ്ങനെ.. ജോലിക്കെന്തെങ്കിലും കേറ അങ്ങനെയൊക്കെ വിചരിച്ച് അതിനൊന്നും വലിയ സാലറി, ശമ്പളോന്നുല്ല. സ്കോപ്പ് അതാ പറഞ്ഞത് സ് സ്കോപ്പൊന്നുങ്ങനെ വല്ല്യ ല്ലാ ആക്യുപൻചർ ങൾ കെട്ടിയില്ലേ ആ നല്ലതാണതു നമ്മടെ ശരീരത്തിനിനൊക്കെ പഠിച്ചാ നല്ലതു തന്നെയാണ്. ശേ മ്മൾ മറ്റ് ആഹ്
ആഹ് ഞാൻപോയിട്ടില്ല. ഞാനോരുത്തരു പറയണേ കേട്ടിട്ടുണ്ട്.
ആഹ് ആഹ്
ഇങ്ങനെയാണുള്ളത്, എന്തെങ്കിലൊരു ജോലി സ്വന്തം കാലില്
അതന്നെ എന്തെങ്കിലൊരുണ്ടെന്നു പറഞ്ഞ ഇതാണല്ലോ അപ്പൊ അങ്ങനെ അത്‌ പഠിച്ചിട്ടുണ്ട്. ഉമ്
എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണല്ലോ
ആഹ്‌ നമ്മൾ പഠിച്ചേനെന്തെങ്കിലും വ വേണോ വെറുതെ പഠി
അതെയതെ, അതെ ഇന്നൊക്കെ പെൺകുട്ടികൾ കാ ചിന്ത ഇണ്ട് ഞങ്ങളൊന്നും കാലത്താ ആഹ് ചിന്തയില്ലായിരുന്നു.
ആഹ് ഓരോ കാലഘട്ടത്തിനനുസരിച്ചു മാറി ഇപ്പല്ലാരും അത് സെയിം മൈൻഡാണ്
അതെയതെ
അങ്ങനെ ആയിപ്പോയി. ഓരോ കാലത്ത്. ആഹ് ആ കാലത്തില്‌ പഠിപ്പു തീരുക കെട്ടിച്ചു വിടുക എന്നുള്ളതാണല്ലോ ഇത്ര മതി പഠിച്ചത്. ഇത്ര വരെയാണെന്നുള്ള യൊരിതാ.
അതെയതെ എസ് എൽ സി കഴിഞ്ഞിട്ടായിലും പിന്നെ യേറിയാല ന്നത്തെ പ്രീഡിഗ്രി
ആഹ്
അതായിരുന്നു അന്നേരത്തെ വിദ്യാഭ്യാസം. പിന്നെ നമ്മടെ കല്യാണക്കെ കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകാനുള്ള സ സാഹചര്യന്നുല്ല
ആഹ് ടൈംമായില്ലേ പത്തു മിനിറ്റ്.
ആയിക്കോട്ടെ കൊഴപ്പല്ല. പിന്നെ അങ്ങനെയൊക്കെ ആണ്
ആഹ് ആഹ് ന്നായിക്കോട്ടെ ആഹ് ശരി.